ഓഹ് ഞാൻ വിളിച്ചരുന്നു നീ എന്താ എടുക്കാഞ്ഞെ
ആഹ് ഞാൻ കുളിച്ചോണ്ടിരുന്ന എന്താ പറ്റി
നിനക്ക് കുളിയൊക്കെ ഉണ്ടോ സീ രസാവണ്ട കാര്യമൊന്നുമ അല്ല നിന്റെ സംസാരം കുറച്ച് സോഫ്റ്റ് ആക്ക് ദേഷ്യപ്പെടുന്ന എന്തിനയാള് ഞാൻ അയാളെല്ല മീരയുടെ ചെയ്യാൻണ്ടി വിളിച്ചതാ
ആഹ് ആണ് പോണ്ടേ
പോണം വെറുതെ പോയേ കയ്യും വീശിക്കൊണ്ട് പോയാ മതിയോ?
ആ അതെന്തെങ്കിലും ഗിഫ്‌റ്റോ എന്തേലും മേടിച്ചോട്ട് പോണം
ആ അതിനെപ്പറ്റി എന്തെങ്കിലും പ്ലാൻ ആയിട്ടുണ്ടോ?
ആ അതിനെ പറ്റി പ്ലാൻ ചെയ്യാം ഇപ്പൊ വിളിച്ചല്ലേ നമുക്ക് ചെയ്യാം
എന്നാണ് കല്യാണംണം
കൽ കല്യാണ ഈ മാസം ഇരുപതോ അല്ലേ?
ആഹ് ഇന്നതാ തീയതി? ആ ആ കഷ്ടിച്ച് ഇന്ന് ഒരു പത്ത് ദിവസം പോലും ഇല്ല
പത്ത് ദിവസം ആ എന്തായാലും നമ്മുക്ക് ചെയ്യടി -
ഉം ചെയ്യാടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിട്ട്ന്നെ ഒരാഴ്ചയായി.
ഞാൻ ചെയ്യാനെ എന്ത് നീ പറ എന്ത് കാര്യം പറ
എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് പോണ്ടേ ജേസിക്ക്
ആഹ് നീ പറ എന്തോ വേണ്ടന്നേ?
ഞാനെന്തോ പറയുന്ന എല്ലാരുട ഒരുമിച്ചല്ലേ തീരുമാനിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രല്ലല്ലോ
ഉം അല്ല എന്ത ഇപ്പ മേടിക്കുന്നു വല്ല ഫോ ട്ടോസോ ഇനി അവരുടെ വല്ല ഫോട്ടോസും ആൽബം പോല ആക്ക അങ്ങനെ വല്ലോ ആണോ
അതൊക്കെ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്ത് അവർക്ക് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് കുറച്ച് മുൻകൂട്ടി പറയണ്ടേ
അയിന് നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നത് തന്നെ എത്ര പേരുണ്ട് മൊത്തം? നമ്മള് രണ്ട് പെരും നമ്മള് രണ്ടു പേരും ഉണ്ട് അതോ എനിക്കറിയാൻ വയല്ലടി അപ്പം അതിപ്പപ്പോ നാളെ കോളേജ് ഉണ്ടങ്കിലല്ലേ അറിയത്തുള്ളൂ ആരൊക്കെയ ഉണ്ടന്ന്?
പുറവേ മറ്റേ പിള്ളേരുടെ പുറവേ നടന്നന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി നല്ല ധാരണയുണ്ടോ? എല്ലാ സമയമുണ്ടല്ലോ നിങ്ങൾ തീരുമാനിക് ഞങ്ങള് ചെയ്യാം.
അവൾമാരൊക്കെ പൈസയിടോ
അതാ ഞാൻ ചോയിച്ചത് പൈസയി ടാതെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മക്ക് ക്ക്‌ കൂടി ബഡ്ജറ്റ്‌ ഒപ്പിക്കേണ്ടെ
ഉംഹ് നമ്മക്ക് ഇപ്പ ഇവിടെങ്ങാണോ എന്റെ വീടിന്റെ ഇവിടെ ങ്ങാണോള്ള അല്ലാ സ്റ്റുഡിയോയിലെങ്ങാനും എല്ല ചോയിച്ചോക്കണം അല്ല ഒന്നും തീരുമാനമാവാതെന്തോ ചോദിക്കുന്നേ
അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് പത്ത് ദിവസംന്ന് പറയുന്നത് ഈ കണ്ണടച്ചു തുറക്കുന്നകണക്ക് പോവും
ഉം ഉം
ഫോട്ടോസ് എണോ വല്ല ഡ്രസ് ഡ്രസ്സൊ അങ്ങനെന്തെങ്കിലും വേറെ ന്തെങ്കിലും
ഇപ്പങ്ങനെ ഒരാക്കായിട്ട് മാത്രെ ഞാൻ പറയുന്നെ ഒരു ഫോട്ടോങ്ങാണം
അല്ല ടുവോ നമ്മളാ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നപോലെ സാരിയോ
ഏഹേ ന്നാങ്ങേര് ഇപ്പ തന്നെ അവരെല്ലാം ഡ്രസ്സ് എടുത്ത് കാണും ആ ഉത്സാച്ചെ കല്യാണ അടുപ്പിച്ച്
അല്ല ഒരു ഉപകാരപ്പെടുന്ന സാധനാവട്ടെന്ന് വിചാരിച്ചു ഇത് ഫോട്ടോസൊക്കെ
ഓ അതൊന്നും വേണ്ട നമുക്ക് ഫോട്ടോ എങ്ങാണാണഇപ്പൊ മിക്കവാറ് സേവ് ദ ഡേറ്റിന്റെക്കെ ഫോട്ടോ ഇറങ്ങുവല്ലോ അത് വെച്ചിട്ട് നമ്മക്കൊരു ഫ്രെയിമ് ഒപ്പിക്ക
അയിതൊക്കെ ഞാൻ ചർച്ച ചെയ്യണൊങ്കി ആരെങ്കിലൊക്കെ കൂടെ വരണ്ടായോ ഇത് എല്ലാം പല വഴിയെ നിക്കുവല്ലേ
ഞാനിപ്പോ തൽക്കാലം നാളെങ്ങാണേ കോളേജിലോട്ട് വരുന്ന വഴിക്കോ എങ്ങാണം സ്റ്റുഡിയോ രാവിലെ തന്നെ സ്റ്റുഡിയോ നോ ക്കട്ടെ തൊറക്കോങ്കിലേ
ഉം
ആഹ് സ്റ്റുഡിയോ തൊറക്കുവാന്നെങ്കി ഞാൻ പോയി തെരക്കാം ഒരു ഫ്രെയിമ്ന് എത്ര രൂവയാവൂന്നേ
മ്മ് അവള് കേക്കെ സംസാരിക്കര്ത് അവക്കൊരു സർപ്രൈസാവണം
ഇല്ല നമ്മളെന്തുവാ അവളെക്കെ പറയുന്നെ അവള് ഇനിപ്പൊ വെരോ ഇപ്പ അവ്‌ടെ തെരക്കൊക്കെ കാരണം
ഇനിയുണ്ടല്ലോ പത്തൂസം ഉണ്ടല്ലോ അവള്ടെ കല്ല്യാണോന്നുല്ലല് ചേച്ചിടെ അല്ലേ
എന്നാലും തെരക്കും കാര്യങ്ങളായൊണ്ട് വെരോ എനിക്കറിയുല എന്താലും
എന്താലും ചെലപ്പോ ഒരാഴ്ച ചെലപ്പോ വരാതിരിക്കും ഇനിം കൊറച്ച് ദിവസൊക്കെ വരുവായിരിക്കും
എന്ക്കറിയത്തില്ലടാ എന്തായാലും നമുക്ക് നോക്കാം അവള് അവളേക്കെ പറയണ്ടാന്നല്ലേ ഒള്ളു
ഉം
ഉം അത് നമ്മള് സെറ്റാക്കാം നാളെ രാവിലെ പ റ്റത്തില്ലെങ്കിലെ നാളെ രാവിലെ കട തൊറന്നിട്ടില്ലെങ്കി ഞാൻ വൈകുന്നേരം ഇങ്ങട്ട് വരുമ്പോ ചോയിക്കാം
എന്തോ നീ ചോയിക്കുന്നേ ഫ്രെയിമിനോ?
ആഹ് ഒരു കല്ല്യാണ ഫോട്ടോ ഇതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടീട്ട് ഒരു ഫ്രെയിമ് വേണം എത്ര രൂപയാന്നൊയിക്കും ഇന്നാലേ അങ്ങനെ ഇത്ര ചെലപ്പോ ഒരുപാടെറ്റെ ലിസ്റ്റ് പറയല്ലോ
എങ്ങനെയുള്ളതാ നീ ഉദ്ദേശിക്കുന്നത് വല്ല്യ ഫ്രെയിമാണോ അതോ
ആഹ് ഒരു മീഡിയം കൊടുക്കുമ്പോ ഒരു വേണ്ടേ
മ്മ്
അതിന്റെത് വെച്ചിട്ട്
എനിക്ക് അവള്മാര്ടെ സ്വഭാവം തീരെ പിടിക്ക്ന്നില്ല നമ്മള് എന്തെങ്കിലൊരു സീരിയസായിട്ടോര് കാര്യം പറയാൻ ചെല്ലുമ്പോ ഒടനെ തമാശ കളിയാ
അവള്മാരുടെ കാര്യം എന്തൊ ആവട്ടേ ഒന്നെങ്കി അവള്മാര് വന്നില്ലേ നമുക്കായാലും പോവാ നമ്മുക്കെന്താലും പോയല്ലേ പറ്റു
പിന്നെ പരാതി പറയോടി നിങ്ങള് എന്തായാലും കൊള്ളാം നിങ്ങള് ഞങ്ങളെ ഒളിച്ച് ചെയ്തില്ല്യോന്ന് ചോയ്ക്കത്തൊള്ളൂ
ആഹ് അന്നേരം അവള്മാർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം നീ സമാധാനപ്പെട്
ഒന്നിനും ഉത്തരവാദിത്തല്ലന്ത കൊറേ എണ്ണം എന്നിട്ട് പറയും നിങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞ എന്നെ കേറ്റത്തില്ല ഞങ്ങളെ വിളിക്കത്തില്ല ഒരു ഉത്തരവാദിത്തം വേണം പൈസേടെ കാര്യം പറഞ്ഞ് ഇത്രയും ഉടായിപ്പ് പുടിച്ച പുള്ളാരുണ്ടൊ
അവള്മാർക്കൊന്നിനും പൈസയൊന്നും എറക്കാൻ കഴിയത്തില്ലായിരിക്കും അതാന്ന് തോന്ന്ന്ന്
പൈസ ഇല്ലാഞ്ഞിട്ടൊന്നു അല്ല നല്ല എല്ലാം നല്ല റിച്ച് ടീമേളാ
എനിക്ക് തോന്ന ഇതിന്റെ പേര് പറഞ്ഞ് അവള്മാര് വീട്ടീന്ന് പൈസ വേടിച്ചിട്ട് ഫുഡ്ഡടിയാന്ന തോന്ന്ന്നേ
ആഹ് വീട്ടീന്നൊക്ക നമ്മ്ടെ കണക്കൊന്നു അല്ല നല്ല രീതി പോ ക്കറ്റ് മണി അവർക്ക് കൊടുക്കും എന്നിട്ടും ഒരു കൂട്ടുക്കാരീടെ ചേച്ചീടെ കാര്യ ത്തിന് അവള്മാർക്ക് ചെലവാക്ക വയ്യാന്ന് വെച്ച എന്ത്വാ പിന്നെ എന്തിനാ ഈ കൂട്ടുകാരി ക്കുന്നേ
സാധാരണ കല്യാണംന്നൊക്കെ പറഞ്ഞ സദ്യ കഴിക്കാന് കൂടി വരണ്ടെ
അതിനൊക്ക വരും നീ പേടിക്കണ്ട അയ്യോ വെരും ഇത് കാശ് ചെലവ് മെനക്കേട് ഇങ്ങനൊരു ഫ്രെയിമ് ഉണ്ടാക്കണം അതിന്റോര് സന്തോഷൊന്നും അനുഭവിക്കണ്ടാന്ന്ള്ള രീതിയാ മെനക്കേടല്ലെ വിളിക്കുമ്പഴെല്ലാം ചെല്ലണം നമ്മള് മാത്രം പറ്റത്തില്ലല്ലൊ
പൈസ ഇട്ടപ്പോരെ ഇപ്പ ഞാനിപ്പ അത് ചെയ്യത്തില്ലേ പിന്നെന്താ
പൈസ ഇടണ്ടെ എത്ര റൂബയാവ്ന്ന് വെച്ച
ചെലപ്പൊ എങ്ങനെ പോയാലും പത്തായിരത്തി അഞ്ഞൂറ് രൂബക്ക് ഒര് ഫ്രെയിമ് കിട്ടുവായിരിക്ക ഇത്തിരി വല്ത്
ഉം
അതിപ്പ നമ്മളിപ്പൊ കൊറച്ച് പേരു ഉണ്ടെങ്കി എങ്ങനെ ആയാലും ഒര പത്ത് ഇരുന്നൂറ് ആഹ് പത്ത് അഞ്ഞൂറ് രൂപക്കകത്ത്
ഉം പിന്നെ ഡ്രസ്സിന്റെ കാര്യം എടുക്കുന്നുണ്ടൊ അതോ ഉള്ളത് ഇടുന്നേ ഉള്ളൊ
ഒള്ളത് പോരെ നമ്മ്ടെ അല്ലെ കല്യാണം അതൊ
അല്ല അതൊക്കെ വേണെങ്കി ഇനി പൊക്കിക്കോണ്ട് വരും നമുക്ക് ഒര് ഡ്രസ് കോഡ് ഇണ്ടാക്കാം എന്നൊക്കെ പറഞ്
ഞാ ചോദിക്കും നിന്റെ കുഞ്ഞമ്മേടെയൊ വല്യമച്ചിടെ മോടെ കല്യാണൊന്ന് ഞാ പറഞ്ഞു നിനക്ക് നിങ്ങക്ക് ഡ്രസ് കോഡ് ഉണ്ടെങ്കി നിങ്ങളുണ്ടാക്കിക്കോ ആഹ് അവര്ടെ ബന്ധുക്കൾ പോലും ഇങ്ങനെടത്തില്ല പിന്നെ എന്തിന നമ്മള് ഇട്ന്നെ
വേറ പണിയൊന്നുല്ല എല്ലാത്തിനും വട്ട
അവൾമാർക്ക് ഒരു ഫ്രെയിമിന് പൈസ തരാൻ കയില്ല പിന്നെ ഡ്രസ് കോഡിന് ഉണ്ടാക്ക പൈസ
അത് അവൾമാർക്ക് ഉപകരിക്കുന്നെ അല്ലെ ഫ്രെയിമ് ആഹ് ചേച്ചിക്ക് പോവ്ന്ന അല്ലെ
ആഹ് അയിന്റൊന്നും ആവശ്യല്ല. ഞാൻ പറയ ഡ്രസ് കോഡൊന്നും വേണ്ട അയിന്റെ ആവശ്യല്ലാന്ന് പറഞ്ഞു
ആഹ്
അവൾമാര് പറയണെങ്കി ഞാൻ പറയും വേണ്ട നിങ്ങള് ഒപ്പിച്ചൊ ഞാന് അയിനൊന്നുല്ല ഞാൻ ഒൺളി ഫ്രെയിമ് വേടിക്കാൻ മാത്രേ വെടത്തുള്ളു പൈസേന്ന് പറയും
കല്ല്യാണത്തിന
എനിക്ക് ശരിക്ക് ഇവൾടെ വീട് എനിക്ക അറിയത്തില്ല നിനക്കറിയൊ
ഇല്ല അവള് ലൊക്കേഷ ഇട്ട് തരുവായരിക്കും
തലേന്ന് ൻക്ക് പാടാ. എൻക്ക് രണ്ട് മൂന്ന് വർക്ക അല്ലാതെ ഉണ്ട്
ആഹ് എനിക്കും ബുദ്ധിമുട്ട എന്നെ ന്നച്ച അമ്മ വിടുന്ന് തോന്നില്ല. രണ്ട് നേരം കുടി പോണ്ടാന്ന് പറയും
ഉം എനിക്ക് പിന്നെ അന്ന് തലേന്ന് എനിക്ക് കൊറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അന്ന് ഫ്രീയാവുംന്ന് തോന്നില്ല അന്ന് മിക്ക അന്ന് വൈകീട്ടായിരിക്കത്തില്ലെ അവടെ പ്രോഗ്രാമ്
ഉം ആയിരിക്കും. വീട്ട്ലാണൊ ഇനി ആഡിറ്റോറിയത്തിലാണൊന്ന് ലെറ്ററി നോക്കണം
വീട്ടിലാ തോന്ന്ന്ന് പക്ഷെ അത് പിന്നെ പാടാ. ഒന്നാമത് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് ചെല്ലുമ്പത്തേക്കും ഒര് നേരാവും പിന്നെ തിരിച്ചു വരുമ്പത്തേക്ക് ഒന്നാമത് എനിക്ക് കൊറച്ച് ഇതുണ്ടെന്ന് ഞാന് പറഞ്ഞില്ലെ എല്ലാകൂടെ അത് യ്യുമ്പത്തേക്ക് ആകെ എളകുളാകും പിന്നെ പിറ്റേന്ന് പോകാൻ ഞാന് എന്നെ നോക്കണ്ട പിറ്റേന്ന് പോക്ണില്ലെ
ഉം കൊഴപ്പല്ല
അതായത് പിന്നെ നമ്മള് തലേന്നേ കൊടുക്കേണ്ടിവരും തലേന്ന് ചെന്നിട്ട് ഒന്നും കൊടുക്കാതെ പോണത് മോഷാ ഇവൾമാരാരും തലേന്നൊന്നും വരത്തില്ല ഇവൾമാരൊക്കെ പൈസ ഇട്ടിട്ട് നേരത്തെ കൊണ്ട് കൊടുത്ത ത്ത്ന്ന് പറഞ് ഇനി അടുത്ത തല്ലിനാവും എന്തിന്
ഉം അത് ശരിയാ എന്താ എന്തെങ്കിലും കിട്ടായിരിക്കാ വഴക്ക്‌ ഉണ്ടാക്കാനായിട്ട് കുറേയെണ്ണം
ഉം എന്നിട്ട് പറയാ ഞങ്ങള് പൈസ ഇട്ടിട്ട് സ്വന്തമായിട്ട് നിങ്ങള് രണ്ട് പേരും കൊടുത്താ എന്നാ നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ഇട്ടൂടെ ന്ന് പറ ഒരു കല്യാണ വീട്ടിൽ കിടന്ന് എനിക്ക് വയ്യ അടി ഉണ്ടാക്കാൻ
അതാ എനിക്കുംവയ്യ അതോടെ ഞാൻ ഇവളുമാരുമായിട്ടൊന്നും അടുക്കാതെ നിക്കുന്നത് അടിയുടെന്ന് വെച്ചാ അഹങ്കാരം പിടിച്ച കുറേയെണ്ണാ
പറഞ്ഞാലും കേക്കാത്ത കൊറെഎണ്ണം
ഞങ്ങെളെന്തോ വലിയ കാര്യന്നുള്ള ഭാവവാ
ഓഹ് എന്തെങ്കിലും ഒക്കെ അവിടെന്ന് കാണിക്കിട്ട് എങ്ങനെങ്കിലും ഇതിനെ ഒന്നും കൂട്ട് പിട ക്ക്‌ നീയാ ഞാനല്ല
ഞാനാന്ന് ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ അത് അവള് കല്യാണം വിളിച്ചു അവള് നമ്മളെ രണ്ടുപേരേം മാത്രേ വിളി ക്കാൻ ഉദ്ദേശിച്ചൊള്ളൂ അവൾ കണ്ടോ രണ്ട് ലെറ്ററെ കൊണ്ടുവന്നോള്ളായിരുന്നു അപ്പോഴത്തേന് ഞങ്ങളെ വിളിക്കുന്നില്ലല്ലോ അവൾ പറഞ്ഞ ലെറ്റർ എടുത്തിട്ടിലെടിന്ന് പറഞ് എന്നെ ആഹ് കൊഴപ്പമില്ല ലെറ്റർ ഒന്നും വേണ്ട നീ വാട്സപ്പിലിട്ട് തന്നാ മതിയെന്ന് പറഞ് ചാടി കേറിയതാ
അത് പറഞ് കഴിഞ്ഞാ ഓക്കെ അന്നേരം പറഞ്ഞ പറയ നീയാണോ നിന്റടുത്ത് പറഞ്ഞ ഞങ്ങൾ വേര്ന്നു പറുമ്പോ പറയാ പറയേ ഞാനും അവളും കൂടെ അല്ലതെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നാ പോകുന്നേ അന്നേരംങ്ങാനും പറഞ് ഒഴിയോടാ ഉണ്ടാക്കി അതി പക്ഷെ നമ്മള് നമ്മള കൂടെ ചേർത്തില്ലെ ഒരു പക്ഷേ ഇവൾമാര് വരത്തില്ലായിരിക്കും ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരേണ്ടതിന്റെ പേരിൽ ഇവളുമാർ വരത്തില്ല കാരണംന്ന് വെച്ചാൽ പിന്നെ അവൾമാര് രണ്ടുപേരല്ലേ ഉള്ളു രണ്ടോ മൂന്നോ പേര് എങ്ങാണ്ട് അല്ലേ ഉള്ളു അവൾമാരോക്കെ പിന്നെ പൈസ ഇടാൻന്നെ ഒരുപാട് ആവത്തില്ലേ ഒരു ഗിഫ്റ്റ് മേടിക്കണൊങ്കി ഞാന ഇതുയിട്ടൊന്നും അടുക്കാത്തത്ത് ഇതൊക്കെയാ ഇഞ്ഞിപ്പം എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഇടയ്ക്കൂടെ എന്നിട്ട് എന്നെ അവള് വിളിച്ചായിരുന്നു ത്തി ഡി എന്തുവായി ഓ വെക്കുവ എനിക്കങ്ങ് മെഴുപ്പ വെരുന്നേ ഞാൻ പറഞ്ഞ ഞാൻ തയ്ക്കിക്കാന്ന് പറഞ്ഞാലും വെക്കോ ഇതും ഇല്ല
ക്കെത്തെ ഒള്ളു ഞാൻ പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞങ്ങ് വിടും
ഉം എന്നാ ഓക്കെ ഡാ ഞാൻ നാളെ എന്തായാലും നോക്കട്ടെ കട
ആഹ് ശരി